ഹലോ ആഹ കേൾക്കണ്ട് എന്താ വർത്താനൊക്കെ
എന്താ മക്കളൊക്കെ പോയോ
ഓ പോയി ഇനിപ്പം മീറ്റിങ്ങിന് പോവണ്ടേ
വ വലിയ മോള
വലിയ കൊച്ച-
ആഹ ഉച്ചക്ക് ശേഷക്കാ ശേഷകരാ ആഹ അത് എങ്ങനെ പോവൽ ഒറ്റക്കോ അതോ അവിടുന്ന് ആരെങ്കിലും ഉണ്ടോ
ഇവിടന്ന് ആൾക്കാരൊക്കെ ഇണ്ട് ഞാൻ അധികം വണ്ടി എടുത്താ പോവല് ഉച്ച അത്യാവശം അ ഉണ്ടാവും ഇപ്പൊ വണ്ടി ലൊക്കെ കറങ്ങും
അപ്പൊ അങ്ങനെ പോന്നു അനക്ക്അയിന് ലൈസൻസ് ഒക്കെ എടുത്തോ ഏ ഹും
എടുക്കണം ഉ അത്‌പാടേ അടുത്തന്നെ അടു ഒറ്റക്കൊക്കെ പോകുമ്പോ ന്നാലും പേടിയുന്നേനു
പിന്നെ അയിന് നോക്കിക്കൂട അനക്ക്
ലൈസൻസ് എടുക്കണം. ഇപ്പൊക്കെ ആണെങ്കിലോ, കൊറെേ നൂലാമാലകളൊക്കെ ഉണ്ട്ന്നും പറഞ്ഞെട്ട്.
അതെ, എന്ത്?
അതായത് ആദ്യൊക്കെ പെട്ടെന്ന് കിട്ടീന്നു. ഇപ്പൊ എട്ട്ടൽ മാത്രല്ലേ?
ഏ
മം ഇപ്പം എന്തൊക്കെ ഉണ്ട് എന്താ. ഓല് അയിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ, ടെസ്റ്റ് ഉണ്ട്. പരീക്ഷ എഴുതുന്നുണ്ട്.
അ ആ പരീക്ഷ അദ്യെല്ലേ? ഉണ്ടല്ലോ.
പക്ഷെ ആ പരീക്ഷ ഞമ്മക്ക് സിഗ്നല് നിൽക്കുമ്പോ ഏത് വാതു പോണ്ടിയെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞാണ്ട്,
അ ആ
പിന്നെ, അത് മാത്രല്ല. പിന്നെ എന്താണ്? ഏതെങ്കിലും ആൾക്കാര് വാ റോഡ് ക്രോസെയ്യാൻ നിക്കും ഇപ്പൊ നമ്മളെന്താ ചെയ്യേണ്ടേ? പിന്നെന്താ? അതേപോലെ, അയിന്റെ ഒക്കെ ഓരോ പേരും കാര്യങ്ങളും.
ആ, അയിന് നമുക്കൊരു ബുക്ക് തെരോലൊല്ലെ ഓല്.
മം
അയില് നോക്കി പടി
അയില് നോക്കി പഠിക്കെന്നെണ്.
എന്നാലൊന്ന് നോക്കിയോക്ക്. ആ ടൈം കിട്ടൂലല്ലേ. ഹ ഹ. ഇനി കുട്ടിയാക്ക് വെക്കേഷനൊക്കെ ആാവൂലേ, നമ്മക്കൊന്ന് നോക്കിയോക്കിയാൽ മതി, അപ്പൊ പിന്നെ ഓലെ പഠിപ്പിക്കേണ്ടല്ലോ.
ആ ഏതാലും ലൈസൻസ് അത്യാശ്യമാണ് ഞാൻ എല്ലോടത്ക്കും പോവലും
അ ആ, അ ആ അല്ലാ പഠി പഠിച് കഴിഞ്ണ്ടെങ്കി പ്പൊ അനക്ക് ഇടത്താ ധൈര്യയിട്ട് പോ പോവാല്ലോ.
ആ ഇയ് എങ്ങനെ പഠിച്ചത്?
അത് ഞാന് എന്റെ ഹസ്ബന്റ് പടിപ്പിചെന്ന. പിന്നെ കല്യാ തിന് മുമ്പ് ചെറുതായിട്ടൊക്കെ സൈക്കിൾ ബാലൻസും, കാര്യങ്ങളും ഒക്കെ ഉണ്ടേയിന്നു. ഞങ്ങളവിടെ എന്നും, ഞാൻ കല്യാണം കഴിഞ്ഞിട്ടും സൈക്കളോട്ടിന്നു.
എ ഏ
വെല്ലാവണ്ടികള് വരാത്തോണ്ട് റോഡേ
ആ റോട്ട് കൂടി എറങ്ങൂല്ലേ
ആ റോട്ടുകൂടൊക്കെ എറങ്ങും അയന്നെ അയൽവാസേളീം അന്നെ കെട്ടിച്ച് വിട്ട വെല്ല പെണ്ണ് പെണ്ണായിക്ക്ണ്ജ് കേറി പോടീ ഔത്ത്ക്ക് ന്ന് പറഞ്ഞാണ്ടൊക്കെങ്ങനെ തമാശ കൂടൊക്കെ നിങ്ങളൊക്കെല്ലേപ്പൊ കാണ്ളൊള്ളു ഇങ്ങളെ ആ കണ്ടൂടിറഞ്ഞാണ്ട് നമ്മളിങ്ങനെ രസായിട്ട്
അല്ല ഈ സൈക്കിൾ ബാലൻസ് റീണ്ടല്ലോ അതിപ്പോ നമ്മളീ സൈക്കിള്പ്പോ ഈ വണ്ടിന്റെ ഇടേല് അങ്ങിനെയാണോ അതോ എന്താണ് പ്പോ അതോണ്ട് ഉദ്ദേശിക്ക്ണേ
അതായത് ഞമ്മക്ക്പ്പ ഹാൻഡല് ണ്ടാവൊല്ലോ സൈക്കള്ന്റെ ഹാൻഡില് നമ്മള്പ്പോ ഓരോ വളവിലും രുവിലൊക്കെ നമ്മക്കും ഒടിക്കാനും താക്കാനൊക്കെ അറിണില്ലേ
ആ ആ അതാണ്ലേ ഞാൻ കെരുതും ആ നമ്മള് ച് കാല് ചവ് ആ കാ ആ കാല് കുത്താതെ വളച്ചെട്ക്കാ അങ്ങനെക്കെ ആ ഞാൻ കെരുതേ ഈ വണ്ടിന്റെഡീ കൂടെക്കെ പോകാള്ള ധൈര്യത്തി നാണാവോ സൈക്കൾ ബാലൻസ്
ഞ്ഞമ്മക്ക് ആ സൈക്കൾ ബാലൻസിണ്ടെങ്കിൽ പെട്ടെന്ന് ഞമ്മക്ക് ആക്ടീവാ പഠിക്കാം
ആ അല്ല എല്ലാരും പറയും ഇൻക് സൈക്കിൾ ബാലൻസ് ഇണ്ട്ന്ന് അതോണ്ട് എന്താ ഉദ്ദേശിക്ക്ണത് എന്താന്ന് ആ ആ
മ് നമ്മളിപ്പോ സൈക്കിൾ ഓട്ടുമ്പോ നമ്മള് കാലൊണ്ട് ചവിട്ടി പണി ഇട്ക്കാണ് ഇതിപ്പോ വെറ്തെ ആക്സിലേറ്റർ കൊടുത്താ മതി പക്ഷെ നമ്മളാ ഇരുത്തം മ്മള് നേരെ ഇ ഇരുന്ന്ക്കാണ്ട് വളക്ക്നോട്തക്ക് ഞമ്മള് വളവും തിരി വും ഹാൻഡിലൊക്കെ തിരിക്കിണില്ലേ
ആ ആ അതാണ് ല്ലേ അത് കിട്ടിയാ പിന്നെ വേം പഠിക്കുല്ലേ ഇന്ക് ഒന്നും അതില്ല പോയിഞ്ഞെ പഠിക്ക ആ കുട്ടിക്ക് വിടണ്ട് ഓൾ അങ്ങനെ നോക്ക റോടുകൂടിയൊക്കെ ഓട്ടി നടക്കും
പക്ഷെ നമ്മക്ക് നമ്മള് ഇവിടന്നാകുമ്പോ നമ്മക്ക് ഒരു മടിയാണല്ലേനേരെ പക്ഷെ നമ്മള് കൂട്ടുന്നാണെങ്കി മടി ഇൻണ്ടാവില്ല അങ്ങനെ അവിടെലാ ണ്
ഏതേലിലും നോക്കണം സ്കൂളിലൊക്കെ സ്കൂൾ പടത്തൊക്കെ ഫ്രണ്ട്സാളൊക്കെ കൊറെ പോയി സ്കൂളിൽ പോയി പഠിച്ചു ഓർ അന്ന്ന്നെ വിളിച്ചീലെന്നി അപ്പൊ പിന്നെ മോന് ചെറുതായ പയേ ഓലെ ഇവിടെ ഇട്ട് പോവാനുള്ളൊരു ഇതും ഇല്ല ഇപ്പൊ ഞ്ഞി സ്കൂൾക്കൊക്കെ പോയ പിന്നെ അമ്മക്കാണ്ട് പോയാ മതി
അതെ നല്ലതാണ് പഠിക്കണത് ഇനിയിപ്പൊ കുട്ടികളൊക്കെ പോയാ നമ്മക്ക് പെ പെട്ടെന്ന് എന്തെങ്കിലും ഒരുവശ്യത്തിനൊക്കെ വണ്ടി ഉണ്ടെങ്കലേ വണ്ടി നമുക്കിപ്പ വറ ഒരു പെണ്ണുങ്ങളും ഇപ്പോ എല്ല കുട്ടികളും വരെ ഓട് ഇപ്പ ലൈസൻസ് ഇല്ലാത്ത വണ്ടി വരെെയുണ്ട് ല്ല ഹെൽമെറ്റ് ഇല്ലാത്ത അപ്പൊ അതൊക്കെ ഇണ്ടായല് നമ്മുക്കൊരു സുഖമാണ് ഒരാള ആശ്രയിച്ച് ഇങ്ങനെ നിക്കണ്ടല്ലോ
നിക്കണ്ട ഓലഞ്ഞെ കാത്ത്നിക്കണ്ട നമ്മുക്കാണ്ട് പോവാ
അതാണ് നമ്മുക്ക് പെട്ടെന്ന് എന്തെങ്ക സാധനങ്ങൾ വാങ്ങാനോതാക്കാന ഒക്കെ ഉണ്ടെങ്കിലും ഇപ്പ എല്ലാ ഓട്ടോറിക്ഷക്കാരും ഇപ്പൊന്നും വിശ്വസിക്കണമൊന്നില്ലല്ലോ
അ അയിന് ഓട്ടോക്കെ എത്രങ്ങാനും പൈ പൈസ വേണം ഇപ്പൊ ഞാനിപ്പോ ഇന്റെ വീട്ട ഇക്ക അധികം ഓട്ടോക്കഴിഞ് പോവല് ഇപ്പൊ ഇങ്ങനെ പോ ഇങ്ങനെ പോവുമ്പള് ഓൽക്കഞ്ഞേ വേണം പൈസ നല്ലോണം അപ്പൊ പിന്നെ ഇവിടുന്ന് ബസ്സിന് നല്ല സുഖമാണ് ഞക്ക് നടക്കാനന്നില്ല അവിടന്നാണ് പിന്ന ബുദ്ധിമുട്ട് ഞാൻഇന്നിട്ട് എന്താട്ടും ബസ്സിനാണ് പോകാൻ നോക്കും ഇപ്പൊ രണ്ടു മൂന്നാല് കുറി ബസ്സിന് ഞാന് ഒറ്റക്ക് കുട്ട്യാളീം കൊണ്ട് സാധനങ്ങളൊന്നും ഇല്ലങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് അങ്ങനെ പോവാണെ ചെങ്കി സുഖാണ് പക്ഷെ നമ്മള് നിക്കാനൊക്കെ പോകുമ്പോള് കുട്ട്യാളെ ബാഗും ഇന്തൊക്കെ പിടിക്കണ്ടേ അപ്പൊ ഭയങ്കര ബു ബുദ്ധിമുട്ടാണ് അപ്പൊ ഓട്ടഞ്ഞെ വേണം അല്ലെങ്കിൽ ഓൽ കൊണ്ടാക്കി തരണം അല്ലെങ്കി ഇപ്പൊ ഞാൻ ബസ്സിനാ ഇപ്പൊ പോയത് ബസ്സിന് പോയാ നല്ല സുഖാണ് അൻപത് രൂപണ്ട് വീട്ടിലെത്തും പിന്നെ അവിടന്ന് ഒരു ഓട്ടോക്ക് നോ ആ ഇരു ഏമ്പല അല്ല മുന്നൂറ്റിഅയ്മ്പത് നാന്നൂറിന്റെ അടുത്ത് വേണം അ ആ അതാണ് ഭയങ്കര ഒരു അഞ്ഞൂറ് ഒരു രൂപയാണ് കൊടുത്താ പിന്നെ അയിഞ് ഒന്നൂല്യ അത് ഭയങ്കര സങ്കടാണ് അപ്പ ഞാൻ അധികം ഞാന് ബസ്സിന് പോകാൻ നോക്കും ഒറ്റക്കാണെങ്കി ഇങ്ങനെ അതാണ് ലാഭം നൂറ് രൂപോണ്ട് നൂറുരൂപോണ്ട് നമ്മക്ക് എല്ലാം കഴിയും അങ്ങനെ പിന്ന ഇവിട്ന്ന് ഒണാമത് നടക്കാം മ്പള്ള അവിട്ന്ന് നമുക്ക് ഓട്ടോക്ക് പോകണല്ല ആ ഒരു ബുദ്ധിമുട്ടില്ല ബസ്കേറുണോട്ത്ത്ക്ക് എത്തും അങ്ങനെ ആവുമ്പോ നമുക്ക് സുഖാണ് മ് സുഖാണ് പിന്നെ അവിടു ആ ആ ഇവിടെ അങ്ങനത്തേനൊ ക്കെ ന ല്ല സുഖം ഇനിയിപ്പ നമക്ക് ഇനിപ്പ ഡ്രൈവിംഗ പഠി ക്കാൻപോണെങ്കിലും സുഖമാണ് ഇവിടെഅടു ഒന്ന് കൊ ർബസ് കേറി പോയഅവിടെ ഇറങ്ങാം അവിടന്ന്ന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല മെനക്കടാണ് ഓട്ടോ കിട്ടണം അല്ലെങ്കിൽ ഓട്ടോ വിളിക്കണം അല്ലെങ്കിൽ നടക്കണം അങ്ങനെയാണ്
ഇവിടന്ന് നല്ല സുഖ എല്ലത്തിനും സുഖാണ്. പക്ഷെ പഠിക്കാൻപോയി പഠിച്ചിട്ട് ഇല്ലന്നുള്ളു
ഏതായാലും പഠിച്ചോണ്ടോ
ആ ഇനി പഠിക്കണം ഇപ്പൊ കുട്ടികൾ ഒക്കെ വലി തായില്ലേ
അങ്ങെനെ രണ്ട് കുട്ടികളെല്ലേ ഉള്ളൂ ഓല് കുറച്ച് വലിതാ വും ചെയ്തു
ആഹ് ഇപ്പൊ സ്കൂളൊക്കെ പോകല് തു ടങ്ങിയപ്പോ പിന്ന ഞാന് ആഹ് ഞാനന്ന് ഇവിടെ ആരുല്ലല്ലോ ഇനി കുട്ടികളെക്കെ അടുത്ത് നിക്കാനും, ഇപ്പൊ ഓര് ഒരേ കാര്യത്തിനായില്ലേ അങ്ങനെ പോകാന്നേ ഇപ്പൊ കു
ഓല കലോ ച്ച് നമ്മള് ഇങ്ങനെ നമ്മളല്ല ലൈഫ് കളിയള്ളൂ ഓലത്തരു പ്രായം കഴിഞ്ഞാൽ ഓല്ഉമ്മച്ചിക്ക് പഠിച്ചൂടോന്നോ ഇങ്ങള് ളെത്തി നാ ഞങ്ങളെ ന്നെ നോക്കിയിരുന്നത് ഞെ തന്നെ നോക്കി പഠിച്ചു കഴിഞ്ഞതൊക്കെ പറയു ആ ബാപ്പ നമ്മള് ആരാവും
നമ്മള് പിന്നെ
ഉം ഉം ഞമ്മൾ ഇങ്ങ ചോറും കൂട്ടാനും ഉണ്ടാക്കി മന കഴിയും
ഇപ്പ ഇവിടെ മേലത്തെ ഒരു മോളുണ്ട്. കല്യാണം കഴിഞ്ഞ ഇവിടെ ഉണ്ട്. ഓളിപ്പ എല്ലാം പഠിച്ചു സ്കൂട്ടി പഠിച്ചു കാർ പഠിച്ചു. പിന്നെ അതിന്റെ എടീക്കൂടി കമ്പ്യൂട്ടർ കോഴ്സും ഒക്കെ ക്കെ പഠിച്ചു എല്ലാം നേടിടുത്തു. അങ്ങനെട്ടല്ലോ ന്ന് ഇനിയിപ്പോൊ ഒന്ന് എന്തായാലും നമുക്ക്ജോ ജോലിക്ക് പോണെങ്കിൽ അതിനുള്ളതൊക്കെ ആക്കി അവിടെ വെച് അങ്ങനെ വാ ണം പറഞ്ഞ ആ ആ സ്കൂൾപോണംന്നൊക്കെ പോരോ പോരോന്ന് അന്നൊന്നും പോയില്ല അന്ന് മോന് ചെറുതാണ് അപ്പൊ പിന്നെ പോവാാൻ കഴിഞ്ഞില്ല അങ്ങനെയെല്ലാം ഞമ്മള് നേടിയെടുക്കണം നമുക്കൊരു പേടിയും പേടിക്കേണ്ട അറിയാം
അതാണ് ഇപ്പത്തെ കാലം അതാണേ. ആണ്ട് പൊയ്ക്കോന്ന് പറഞ്ഞ പോകേണ്ടി വരും നമ്മോട് ഇപ്പൊക്കെ നല്ല രീതിക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല
ആ അല്ല ഇപ്പൊ ആ ഇപ്പൊ നമ്മ ൾവീട്ടിൽന്നെങ്ങനെ ഇരുന്ന നമ്മള് പൊട്ടൻമാർവണത് കൊ റച്ചൊക്കെ പുറത്തക്ക് ഇറങ്ങണം ഞമ്മള് അപ്ലേ അപ്പൊ ഒരു ത് കിട്ടൂല്ലോ
അതെ
ഉം
അമ്മേഅമ്മക്കും ഉണ്ടാവല്ലോ ലോക വിവരെ
ഇല്ല. നമ്മളതൊക്കെ പോവുവാണെ, നമ്മളിപ്പ ഞാൻ തന്നെ എത്ര പഠിച്ചിണ്ന്ന്ള്ള ആ അതൊക്കെ ഇപ്പോ പോയി അന്നൊക്കെനല്ലതെനി ഇപ്പൊ വീട്ടിലെന്നെ ഇരിക്കുബോൾയ് നമ്മള് ഇതാവാണ് ഉഠ അങ്ങനെ ഞാൻവിചാരിച്ചും മക്കളൊന്നൊങ്ങനെ ആക്കാനാവല്ലോഓല് എന്തേലൊക്കെ പഠിപ്പിച്ച് എവിടേലൊക്കെ എത്തിക്കണം
ഉം അതല്ലേ ഞമ്മളിപ്പോ ഒന്നും പഠിച്ചനിന്നാലേ കൊർച് കയുമ്പോ ഓലെ മീറ്റിംങ്ങും ഓലതൊക്കെ ആവുമ്പളെയ്, ഒലെ ഫ്രണ്ട്‌സെളെ മ്മാർക്ക് ജോലി ഉണ്ടാവും
ആഹ് ഞാൻ ഇഞ് വ്ട്ന്ണ്ട് തീരെേ പഠിക്കാതക്കാൻ പറ്റൂല ഉം ഇ ഇവിടന്നാണ്ടുള്ള കു മറ്റാളമാരന്നേ തീരെ പഠിക്കാതക്കാൻ പറ്റൂല അറിയാം ഞമ്മളന്ന പൊത്ത ആ
റ്റാറ്റസിന് ഡാമേജ് വരണാതിരിക്കാ ണ് പോൽ
ആഹ ഇപ്പൊ എല്ലാരും ഒന്നുംല്ലെങ്ക ഓൺ ലൈനിൽ എന്തേലും എന്തേലും ആയിട്ട് പഠിക്കണ്ടല്ലോ എന്തേും പോകാൻ കഴിയാത്തോലെ ഇപ്പൊക്കെ ഓൺലൈൻ ആായി റ്റുണ്ട് ട്ടി ട്ടി സി ന്തൊക്കെങ്ങനൊക്കെ കിട്ടണ്ടല്ലോ ഓൺലൈൻ
ഒക്കണ്ട് ഉ ഇപ്പൊ മൂന്ന് മാസം കൊണ്ട് ജോലിട്ടുന്ന കോഴ്സ
ആ ആഹ ഏതായാലും എന്തെങ്കിലൊക്കെന്നോ നക്കണം നോക്കാതെക്കാൻ പറ്റൂല
അതാണ് കുട്ടികള ഇപ്പോൊ പൂതിക്കുള്ള ക്കെ അഴിച്ചെയത്തിന് നമ്മക്ക് നമ്മള ഒ ഇത് നോക്കണം
ന്നാ പിന്നെന്താ
ആഹ ന്നായ് ക്കോട്ടേ